ഹലോ ആഹ് ഞാൻ നിന്റെ യേച്ചി ആണ് കര്തി
ആര്
ഫസ്റ്റ് സൗണ്ട് കേട്ടപ്പയേ
ഇല്ലില്ല ഞാൻ ദേശിക്കത്തൊന്നുല്ല ഞാൻ പാവം കൊച്ച
ഏഹ്
പാവം കൊച്ചാ ഞാൻ അങ്ങനെ ദേഷിക്കത്തൊന്നും ഇല്ല ആരോടും
അതല്ല ചേച്ചിയാണ്ന്ന് കര്തീന്ന്
ഓ ഇല്ല ഇല്ല
ചേച്ചി ഫോൺ ഇട്ത്തോകാറില്ലല്ലോ
ഇല്ല
ആ ന്നാ മതി
പേഴ്സണലല്ലേ
ഉം അങ്ങനെ ഓ ഓ പേഴ്സണൽ കാര്യാണല്ലോ അല്ലെ
ആഹ് അതെ
മടക്കിച്ച് കഴിഞ്ഞോ
ഓ കഴിഞ്ഞല്ലോ
ഇത്ര പെട്ടന്ന് കഴിഞ്ഞോ
ഇല്ല ഇവിടെ കിടപ്പൊണ്ട് ബാക്കി അതിനി കൊറച്ചു കഴിഞ്ഞിട്ട് മടക്കി വെക്കണം
അതെന്താ ആ എടുക്കണ പണി വേഗം എടുത്ത് കഴിഞ്ഞ് പിന്ന അത്രനേരം റസ്റ്റ് എടുത്തൂടേ
ആഹ് ഞാൻ താ അടുത്തത് തലമാരിന്ന് എടുത്തിടുന്ന്
അപ്പൊ ഇന്ന് ഇന്ന് ഒർങ്ങൂല്ലേ
ഒറങ്ങണം ദാ മടക്കി വച്ചിട്ട് ഒറങ്ങണം എന്റെ പണ്ടത്തെ വഞ്ചിയൊക്കെ കിട്ടി
ഏ മഞ്ജോ
വഞ്ചി ഉണ്ടാരുന്നു
ആഹ് തൊണ്ട് തൊണ്ട്
ഓഹ് അത
ആഹ് എന്നിട്ട് ബാക്കി പറയി
പിന്നെ എന്താണ് ദാ മടക്കി വെച്ചത് എടുത്ത് വെക്ക്ന്ന്
ഞങ്ള് ട്രിപ്പ് പോണം വിചാരിക്കിണ്ട് ഫ്രണ്ട്സ് എല്ലാരും കൂട
ഓ
ട്രിപ്പ് പോകണംന്ന് കരുതുന്നുണ്ട്
എവിടെ
കൂടല്ലൂർ
അതെവിടെ
ഊട്ടി
ഓഹ് ഓഹ്
ഊട്ടി അറിയോ
ആഹ് അറിയാലോ
അവിടെ പോണെന്ന് കരുതുന്നു ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ്
ആണാ ആഹ് ആഹ്
ബൈക്കിലേ
പൈസല്ലാ
അല്ല പൈസല്ല ബൈക്കിലൊ പൈസണ്ട് പൈസ അയ്യോ എന്ത ഇജ്ജ് പറയണേ
പൈസ ഇല്ലെന്ന ഞാൻ കേട്ട അത ഞാൻ ചോയിച്ചെ
ബൈക്കില്ന്ന്
ബൈക്കിലാ
ഉം
ഉം അത് നല്ലൊരു കാര്യ
പന്ത്രണ്ട് പന്ത്രണ്ട് പേര്
ഓഹോ
അവിടെ റിസോർട്ടിന് പൈസ ഒന്നും വേണ്ട ഫ്രണ്ടിന്റെ ഒരു ഉപ്പാക്ക് അവിടെ സ്ഥലണ്ട്
ആണോ ഓഹ് ഓഹ് ആഹ് ആഹ് ആഹ്
പൈസ ലാഭം
അതേ കൊള്ളാം നല്ല രസണ്ട്
ഞാന് വേറെ രാവിലെ ഒരു ടെറർ ലുക്ക് ചോരെക്കെ തെറിച്ച പോലെയാണ്
ചുമ്മാതാ കൊള്ളാം നല്ല ഭംഗിയുണ്ട്
ആഹ്
ഓഹ് ഉം ക്ഷെ കൊള്ളാം നീ തന്നെ ചെയ്തെയാ?
ആഹ് അത് അത് അല്ല എക്സോസ്റ്റ് അറിയോ?
പിന്നെ അതെന്ത്?
കാറൊക്കെ പോകുമ്പോ സൗണ്ട് കേട്ട്ണോ ബും ബും ബൂംന്ന്.
ആഹ് ആഹ് ആഹ് ഉം ഓഹ് ഓഹ് അത്.
പിന്നൊന്നും ചെയ്യാനില്ല കാര്യായിട്ട് അതന്നെ ഉള്ളൂ.
ഉം ഉം
അത് കഴിഞ്ഞ നാട്ടുകൂടെ ഇങ്ങനെ കൊണ്ട് നടക്ക കറങ്ങാ.
ആഹ് ആഹ്
കൊറച്ച് വല്യ വീല് വല്യ ടയറിടും വീതിള്ളേ. വീതിയുള്ള ടയറിടും ഒന്നൂടി രസായില്ലേ?
ഓഹ് ഓഹ് അങ്ങനെ എല്ലാം പ്ലാനാ.
പ്പ പ്ലാനിടാം പക്ഷെ എല്ലം കൂടി നമ്മളൊറ്റടിക്ക് ചെയ്തിട്ട് കാര്യല്ല. അ ചെയ്യും. മറ്റെ സ്റ്റിക്കർ വർക്കിനെ ഞാൻ ഇപ്പ അയച്ചു തന്നില്ലേ?
ഉം.
അയിന് കൊടുത്തിനി ഇനി അത് കഴിഞ് അത് അടുത്ത ആഴ്ച കിട്ടും അത് കഴിഞ്ഞിട്ട് എക്സോസ്റ്റന് കേറ്റും. പിന്നെ കൂളിങ്ങും കൂളിങ്ങയ്ന് വല്യ പ്രശ്നല്ല.
ആണോ?
കൂളിങ് മീൻസ്‌ മൻസ്സിലായോ?
ഇല്ല്യാ.
അതായത് ഞമ്മള് പൊറത്ത്ന്ന് അതായത് വാ വണ്ടിന്റെ പൊറത്ത് നിന്ന് നോക്കിയാൽ ഉള്ളിൽ ഇരിക്കുന്ന ആൾക്കാരെ കാണൂല്ല.
ഓഹ് അറിയ അറിയാ.
ബ്ലാക്കിറ്റ്
ഉം ഉം
ആ സാനം.
ഓഹ് അത് ചെയ്യണുണ്ടാ?
ഉം ഫുൾ വണ്ടി ഉഷാറാക്കും മോളികൂടിട്ട് വല്യ ഈ പൊർത്തക്ക് തള്ളിക്കണ വീല് കണ്ട്ണോ?
ആഹ്
ആഹ് അതിടും.
ഓഹ് ഓഹ്
പ്പ കഴിഞ്ഞട്ട് ഞാനേത ഒരു സ്റ്റോറിടുണ്ട്.
ഓക്കെ മെൻഷൻ.
മെൻഷൻ ഉം ചെയ്യാ നോക്കാം ആഹ് ചെയ്യാൻ മെൻഷൻ ചെയ്യാം.
ആഹ് ഓക്കെ ഓക്കെ.
ആഹ് ഇങ്ങള് സ്റ്റോറിടോ?
പിന്നെ എന്താണ് എന്നെ കൊറേര് മെൻഷൻ അടിക്കിണ്ട് കൊറേ.
നിനക്ക് നിന്റെ ടീമിണ്ടാവുല്ലോ ചോർക്കുള്ളവർക്ക് എന്താവാലോ?
ഓഹ്
ചോർക്കുള്ളവൾക്ക് എന്തു ആവാലോ?
കേട്ടില്ല.
ചോർക്ക് സൗന്ദര്യം ഉള്ളവൾക്ക് എന്തു ആവാലോന്ന്.
ഓഹ് ഇനി അതങ്ങ് പറ എ ലൈനി ഇങ്ങത്ത കാര്യം ചെയുന്നതിന്റെ സൗന്ദര്യം ഒന്നുംല്ല്യാ. എല്ലാർക്കും എന്ത് വേണോലും ചെയ്യാം സൗന്ദര്യം ഇല്ലാത്തവർക്കും ചെയ്യാം സൗന്ദര്യം ഉള്ളവർക്കും ചെയ്യാം.
എന്ത് മെൻഷനോ
ആഹ്
ആ് യി അന്റെ അത്ര ഇൻക്കങ്ങനെ ഇൻക്കങ്ങനെ ചെയ്യല്ലല്ലാ നമ്മള് ന്നാ പറീം ചെയ്യിപ്പിച്ചണം മനുഷ്യരൊക്കെ
ചെയ്യിപ്പിക്കണോ വൊയ് എന്നെയക്കെ ഇങ്ങോട്ട് ഇങ്ങ് മെൻഷൻ ചെയ്തൂളു പറയണ്ട അതെ ഓഹ് ആണ് ആണ്
അല്ലെ
ആന്ന് ആന്ന്
ആഹ് അപ്പൊ ഞമ്മക്ക് ഫാൻസാരില്ലാത്താണ് അഅ് അൻക്ക് ഫാൻസാര് ഇണ്ടാവേ
എല്ലാർക്കും ഇണ്ട് ഇതിന അങ്ങനെ ഫാൻസ് അങ്ങനാെന്നും ഇല്ല
ആഹ് ഇല്ല അത് ശെരിയാ ജ് പറഞ്ഞപ്പന്നെ ഇൻക്ക് മനസ്സിലായി
ആഹ് പിന്നെ എന്താണ് വിശേഷ്
ക്ഷെ ഞമ്മള് പറിം സൗന്ദര്യത്തില് ഒരു പ്രാധാന്യം ഇല്ലാന്ന് ന്നാസൗന്ദര്യത്തിന് നല്ല പ്രാധാന്യണ്ട് ഇല്ല
സൗന്ദര്യത്തിനല്ല പ്രാധാന്യം ആൾക്കാർടെ മനസ്സ് എങ്ങനാണ് അതിലാണ് കാര്യം
അത് ഞാന് അംഗീകരിക്കുന്നു പക്ഷെ ഫസ്റ്റ് ഒരാളെ കാണുമ്പോ അങ്ങനെല്ല ഫസ്റ്റ് ഒരാളെ കാണുമ്പോ ഓൻനോക്കാ സൗന്ദര്യാ
ആഹ് അത് ആരായാലും ആണ് അതാണ്
സെക്കനാങ്ക് വാങ്ക് ആളെ ഇഷ്ട്ടപെട്ടാല്ലേ ഇയ്യ്‌ പിന്നെ ആളെ മനസ്സിനെ കുറിച്ച് ആലോയ്ക്കൊള്ളൂ
എന്ന് എച്ചാ ചെലവര് എല്ലാരും അങ് സൗന്ദര്യം നോക്ക്ണോരല്ലല്ലോ
ഇയ്യ് സൗന്ദര്യം നോക്ക്ണാളല്ലാ
ഞാൻ സൗന്ദര്യം നോക്കത്തില്ല ഒരിക്കലും നോക്കൂല്ല
ഉം
എന്നെച്ചാ ഇപ്പം നമ്മള നോക്ക് സ്നേഹിക്ക നല്ലൊരാള് പിന്നെ അതിനെക്കാട്ടും നമ്മളെ മനസ്സിലാക്കാൻ ഒരാള് അത്ര മതി അല്ലാതെസൗന്ദര്യം നോക്കൂല സൗന്ദര്യത്തി
അത് ആഹ് അങ്ങട്ടും ഇങ്ങട്ടും മനസ്സിലാക്ക്യാ തന്നെ കുറേ പ്രശ്നം തീരും ട്ടോ തമ്മില് അങ്ങട്ടു ഇങ്ങട്ടും മൻ
ആഹ് മനസ്സിലാക്കി ജീവിക്കുന്നതിലാണ് കാര്യം ലൈഫിലോം അല്ലാതെ സൗന്ദര്യം നോക്ക് ക്കീട്ട് കാര്യല്ല സൗന്ദര്യം എപ്പ വേണേലും നഷ്ടപ്പെടാവുന്ന ഒരു കാര്യാ
ഇ ഇന്നെ കണ്ടിട്ട് അൻകെന്താ തോന്ന്ണേ
ആരെ
എന്നെ ഇന്നെ കണ്ടിട്ട്
കാണാം കൊള്ളാവുന്ന നല്ലൊരു പയ്യെൻ
ആഹ് പക്ഷെ അഅു വാറാർക്കും തോന്ന്ണില്ല
അത് ഓരോത്തർക്കും ഓരോ കാഴ്ചപ്പാടാ മനസ്സിലായോ
ഉം ഞാനക്കെ ഞാനെക്കെന്താച്ചാലേ ആകെ മൂന്നെണ്ണത്തിനെ നോക്കീട്ടൊള്ളു അയ്ൽ രണ്ടെർണ്ണം ഇങ്ങട്ട് വന്നതാ
ആണോ
അയ്‌ല് ഒന്ന്ർഞ്ഞാല് ഒന്ന് എഴ്താനും വായ്ച്ചാനും അറീല്ല ആന്നോട് പറഞ്ഞീനോ ഞാൻ ആഹ് ഓയ്സിട്ടാണോ പിന്നെ ഒന്ന് അർഞ്ഞാല് സെര്യല്ല
ഔ അങ്ങനെ
മത നിന്റപ്പം പ്ലസ് ടൂല് പഠിച്ചാണ് മൈൻഡ് തീരെ ശെരിയല്ല
ഉം ഉം ആഹ് ഓക്കെ ഓക്കെ
പിന്നെ ഒന്ന് ഞാനാട്ട്പോയിനെ ആആണെ അയ്ന് നമ്മളെ പറ്റുല്ല അയ്കോട്ടെർഞ്ഞ് ന്ന്ട്ട് കൂടി പിന്നെ നമ്മക്കൊരു കാര്യം മനസ്സിലായി പ്രേമം നമ്മെക് നടക്കൂല
എന്നാലും റൈറ്റ് ഒരു സമയത്ത് നല്ലൊരു പേസൺ വെരുവാരിക്ക്യെല്ലോ
ഉം ഇങ്ങേട്ടാപ്പത് ഈ ഭാഗത്തിലല്ലാതെ. മറ്റേ ചേച്ചി പറഞ്ഞലോ ഈ പ്രായത്തിലല്ലേ ഒക്കെ.
ഹ് അങ്ങനൊന്നും ല്ല. പ്രേമിക്കുന്നേന് സമയവും കാലൊന്നില്ല.
അവൻ വിചാരിച്ചട്ട മെറ്റേ ഇവള് ർഞ്ഞമാതിരി ആ ചേച്ചി പർഞാതിരി പത്തറുപത്തഞ്ച് വയസ്സൊക്കെണ്ട് അതിനെക്കെ പ്രേമിച്ചങ്ങനെ ണ്ടാവും. ഓല പോയ്
ആഹ് നല്ല ആയിരിക്കും. കമ്മ്യൂണിക്കേഷൻ നടക്കുന്നല്ലോ ല്ലേ. ആഹ് ആഹ്
വെരല്ലേ. ആ അയ അതാ കാരം.
ന്റൊപ്പരം ള്ളെ എല്ലത്തിനും കുട്ടിയാള്ണ്ട്. നമ്മക്ക് മാത്രല്ല. പക്ഷേ നമ്മക്കതിന് സങ്കടേല്ല.
പക്ഷെ ഒന്ന് ഓർത്താൽ സിംഗിൾ ലൈഫാണ് ബെറ്ററ്. കമ്മിറ്റേഡ് ലൈഫില് ഫുള്ള് ടെൻഷൻസ്, ഡിപ്രഷൻ.
ഫുള്ള് ഓവർ തിങ്ക് യ്യും റിലേഷനൊണ്ടെങ്കിൽ ഓ ഒരുപാട് കാര്യങ്ങളൊണ്ട്. ആഹ്
വിഷേം വേറൊന്ന്ണ്ട്ടൊ. ഒപ്പരം നടക്ക് ഓലല് പൈസല്ല. പക്ഷെ കുട്ടിണ്ട്. നമ്മളേല് പൈസ ണ്ട് പക്ഷെ കുട്ടില്ല.
ആ അതാണ്. പക്ഷെ സിംഗിൾ ലൈഫാണ് ബെറ്ററ്. എന്റിത് വെച്ചിട്ട് ഞാൻ പറയ.
ഉം ഞാൻ വണ്ടിടെ ഞാ ഹേ ആ ഈ പൊത്തത് അഭിപ്രായം കേൾക്കേലട്ടോ. ഞമ്മക്കെന്താ ശേരീന്ന് ചെയ്യ്ണ തോന്ന്ണാച്ചേ ചെയ്യാ.
ആ അത് ചെയ്യണം. എന്ന വെച്ചാ ബാക്കിള്ളോര് പറയുന്നത് കേൾക്കരുതെന്നല്ല. അവെര് പറയുന്നത് കേക്കണം.
എങ്ങനെ കേക്കണാര്യോ
ആഹ്
ആരാ പറയ്ന്നേ നോക്കര്ത്. എന്താ പറയുന്നേ നോക്കണം?
ആ അതെന്നേ അവെര് പറയ്ന്നത് നമ്മെക്ക് ഓക്കെയാണെങ്കിൽ മാത്രം.
ആ ഞമ്മളനിയമാരൊക്കെ വന്ന് അമ്മളോട് പറയും.
ഉം
അപ്പം ഞമ്മെള് വിചാരിച്ചും ഔ ഇന്റെളേതല്ലേ ഓനാരാ ഇന്നെ പഠിപ്പിച്ചാല്, അങ്ങെനെ മ്മെള് വിചാരിച്ചെര്ത്.
ആഹ് പക്ഷെ അങ്ങനെ വിചാരിക്കരുത്
ആഹ് ഓൻ പറഞ്ഞത് കേൾക്കാ ചിലപ്പോ ഓൻ പറഞ്ഞേല് കാര്യണ്ടാവും
ആഹ് ചിലപ്പോ മൂത്തര് പറയുന്നതായിരിക്കത്തില്ല നല്ലത് അവര് പറയുന്നതായിരിക്കും
കാര്യണ്ടാവും അ അതില് കാര്യല്ലാന്നുണ്ടെങ്കിൽ മ്മള് ഒഴിവാക്കി വിട കാര്യണ്ടെങ്കിൽ എട്ക്ക
ആഹ് പറയുന്നത് നമ്മക്ക് ഓക്കെ ആണെങ്കിൽ ഓക്കെ ആഹ് അതെ അല്ലാത്തത് കളഞ്ഞേക്കണം ഉം
ഞാ കേട്ടുക്കും ന്നിട്ട് നമുക്ക് ആവശ്യള്ളത് ഞമ്മള് ട്ക്കും
ആഹ് മ്മള് കള കളഞ്ഞേക്കണം
അതാ വേണ്ടിയ അങ്ങനെ കഴിഞ്ഞാ എന്തോരു സുഖം ണ്ടാവും
ആഹ് തെ ആഹ് തെ ആഹ് ഹ് ഹ് ആഹ് അതെ എന്നേച്ച് എനിക്ക് ഇഷ്ടമല്ലാത്തവര് വന്നിട്ട് ആഹ് അങ്ങനെ അമ്മക്ക് ഇഷ്ടമല്ലാത്തരു നമ്മളുടെ നല്ലതിന് വേണ്ടി പറയുന്നവരുംണ്ടായിരിക്കും ക്യും പക്ഷെ അങ്ങനെയാണെന്ന് എനിക്ക്
അത് ഞാൻ പറട്ടെ ഇഷ്ടല്ലാത്തോര് പറയുമ്പോല്ലേ
ആഹ്
ആ കേക്ക അപ്പൊ അയിൽ കാര്യംണ്ടെങ്കില നമ്മൾ എടുക്ക കാര്യല്ലെങ്കില ഒഴിവാക്കി വിട
ആഹ് എട്ക്കണ്ട പക്ഷെ അവര് പറയാൻ നമ്മള് അവ് നമ്മള് സമ്മതിക്കണം പക്ഷെ അവരെ പറയാനും കേൾക്കാനു ഒക്കെ
അത് ചെയ്യാണ്ടിരിക്കുന്നത് മോശ ശേ
ആഹ് ശരി
ഉം
ഈ ഒരേ വൈബ്ള്ള ആളെ ഞാനാദ്യായിട്ടാട്ടോ ഇൻക്ക് കണ്ട്ട്ട്ണെ
ആണോ നല്ലായിരിക്കും
ഇന്റെ അതെ വൈബ് ഞാനാദ്യായിട്ടാ അടിപൊളിയാ
ആഹ്
ഒരേ വൈബ് ഇതുവരെ ഇങ്ങനെ വൈബ്ള്ള ഒരാളീം കിട്ടില്ല ഇന്റ അതേ മൈൻഡിലെന്നെ
അതെ സെം വൈബ് കിട്ടില്ല റേയെറാ ഏഹ്
പ്രേമ പ്രേമിക്കുമ്പോ ഞാനങ്ങനെ പറയല്ലട്ടോ പ്രേമികാണെങ്കി ഞാൻ കേട്ട്ണ് ഒരേ വൈബുള്ളോര് മാണം
ആഹ് അതായിരിക്കും നല്ലത് അതാവുമ്പോ ലൈഫ് ലോങ്ങ്‌ നല്ല ഹാപ്പി ആയിരിക്കും
ആഹ് അതായത് ഇന്റെപ്പള്ളൊരു ചെങ്ങായിണ്ട് ഓൻന്റെ അതെ ഓനെ ഏതേലും നമ്മളേല് വണ്ടിണ്ട്
ഉം
അപ്പൊ ഓൻ ഇന്നോട് പറിം ഏതെലൊക്കെ ചളികുണ്ടാണും അയ്ക്കാട്ട് എറക്കിയോക്ക് പറിം അപ്പൊ ഞാനാണെ പൊട്ടനായിട്ട് എറക്കും ചെയ്യും
ഏഹ്
പക്ഷെ അടിപൊളിയാണ് അങ്ങനെ അങ്ങനെ രെസാണ് കാരണം ഓന്ക്കും ഇക്കും ഒരേ പിരാന്തായതോണ്ടെ
ആഹ് ഓക്കെ അങ്ങനെ ഉം ആഹ് അതെ
ഞങ്ങള് എത്രങ്ങാനും സ്ഥൽത്ത് പോയി പ്രശനെണ്ടാക്കിണ് പ്രശ്നെല്ല അങ്ങനെല്ല
ഉം ഉം ഉം
മല ഫോറസ്റ്റ്ക്ക് കേറര്തെർഞാണ്ട് ഫോറെസ്റ്റാര് ബോഡെച്ചീന് ഞങ്ങളയിന്റെ ഉള്ള്ക്ക് കേറും ഫോറെസ്റ്റാര് പുട്ച്ചും
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് എല്ലാണ്ടല്ലേ?
ഒക്കൊരു പ്രായത്തിലെ ഔ ഇപ്പൊക്കെ പുടിച്ചാലെ പൂതിയാണ്ട് കജ്ജും ഇപ്പൊക്കെ നല്ല ആഹ് അപ്പൊ പോലീസാർക്ക് പ്രായൊന്നും നോക്കൂല
ആഹ് അതെ
അതൊക്കന്ത പ്രായം
ആഹ അതന്നെ ഉ ഉ ന്നാ ഓ ക്കെ ആഹാ അതെ അപ്പാച്ചി ആഹ് ആഹാ ഓക്കെ ഓക്കെ.